ഹലോ ഹലോ ഹലോ
ഹലോ
ചെറിയ ഒരു സൗ ഹലോ
അലോ
ഹലോ ആഹ ഇപ്പ കേട്ടു നേർത്തെ ന്തേനു ആവോ
ഹലോ
ഹലോ ഹലോ
ഹലോ
എവിടിയെ
ഹലോ ഞാൻ
ഇന്ന് മഴ ഇണ്ടായിനോ
ഇല്യടി മഴയില്ല ഇന്ന്
ആഹ് ആഹ് കുട്ടികൾക്ക് ഇസ്കൂൾക്ക് സാധനങ്ങ
ആഹ് കൊറേയൊക്കെ ഒപ്പിച്ച് ആടി കൊറെയൊക്കെ ഒപ്പിച്ച് യൂണിഫോം യൂണിഫോമ് ഒരാക്ക് ആ മറ്റേ റ്റോനേം ചെറിയോനേം കൊണ്ട് ചേർത്ത്പ്പോ അവിടെ
എൽ കെ ജി ലോ
എൽ കെജി യു കെ ജി ഒ ഗവൺമെന്റ് പോയി ഇപ്പോ ഒന്നാം ക്ലാസ്സ്ക്ക് പ്രൈവറ്റ്ക്ക്‌ പ്രൈവറ്റ്ക്ക്‌ ആക്കി ആ ഫീസ് ഉണ്ട് ആ എഹ് ഡൊണേഷൻ ഇ പക്ഷെ മറ്റ് രണ്ടാ കാരണം അവര് കൊറച്ചൊന്ന് ആറാക്കി
അ ആഹ്
പിന്നെ ബസ്സിനൊക്കെയാണ് മൂത്തോര് രണ്ടാളും അവിടെ തന്നെയാണ്.
ആഹ് ആഹ് അതുകൊണ്ട് കൊറവ് കിട്ടും ആഹ് ബസ്സിനെന്നെ കൂടുതൽ വരും വരും ബസ്സ് പിന്നെ മൂന്ന് നാല് ആൾക്കാര്ണ്ടെ- ൽ കൊറച്ചെരൂല
ആഹ്
അല്ലെ അങ്ങനെ പ്രശ്നല്ലേ ആ ബസിന് മറ്റേ നമ്മക്ക് ഡൊണേഷനും സ്കൂളുടെ ഫീസും ഒക്കെ ഓര് കൊറച്ചരും ഈ ഫോസ് ട്യൂഷൻ ഫീസൊക്കെ ചെലവർ കൊറച്ചു തരനുണ്ട് കേട്ടോ
ആ ആ
ഈ ബസ് ഫീസ് ഓല് കുറ ശരിയാ എന്താ അറീല്ല
പിന്നെ അജൊക്കെ യൂണിഫോം ഇടുത്തോ
ഞാനീ യൂണിഫോമ് കഴിഞ്ഞ പ്രാവശ്യത്തെ യൂണിഫോമ് ഇണ്ട് പിന്നെ റെഡിമെയ്ഡ് എടുക്കും കുഞ്ഞി ഇപ്പൊ നാളെ പോയിട്ട് റെഡിമെയഡ് ഒരു കൂട്ട് മറ്റേ മൂന്ന് കൂട്ട് അല്ല അത് ഗവർമെൻഡും മാനേജ്മെൻറും കൂടിയ അതോണ്ട് പിന്നെ ഫീസും കാര്യങ്ങളൊന്നും വേണ്ട അല്ല അവര് സ്കൂള്ന്ന് കിട്ടും എങ്ങനെ വെച്ചാല് ഈ ചെൽപ്പോ വർഷം ലാസ്റ്നമുക്ക് പൈസ കിട്ടാ
ഉം ഇല്ലടി ഇപ്പ ഇവിടെ ഞങ്ങള്- പഠിപ്പിച്ചിര്ന്ന സ്കൂളില് പിന്നെ അവര് പറഞ്ഞതാ യൂണിഫോം വന്നക്കണന്ന് അറിഞ്ഞിണ്ടല്ലോ
ആ അത് ഞങ്ങളെവിടെലാ ഞങ്ങളെ ഓരോ- ഇത് ഓരോ സ്കൂൾനാടി- ഓ പക്കാ എന്താ ഇത്ണ്ടല്ലോ ഗവർമെന്റ് സ്കൂളാണെന്ന്ണ്ടെങ്കില് ഓൽക്ക് കിട്ട്ണ്ട് ഇത് ഗവർമെന്റ് മാനേജ്മെന്റും കൂടി ആകുമ്പോ നമ്മക്ക്- പൈസ കിട്ടും പൈസ കിട്ടും ചെ ലപ്പോ ആ വർഷം ആ വർഷ പക്ഷേ ലാസ്റ്റ് ആവുമ്പോ പൈസ കിട്ടും അല്ലെങ്കില്- പിന്നെ തുടക്കത്തിൽ ഒരു മാസം രണ്ട് മാസാവുമ്പോ നമുക്ക് അത്തിനുള്ള പൈസ കിട്ടും യൂണിഫോമിന്റെ പൈസ ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ യൂണിഫോമിൻ്റെ പൈസ ഇപ്പം ഈ എന്താ ലാസ്റ്റ് മാർച്ചിൽ കിട്ടി ഉം അങ്ങനെക്കേണ് ഉം ഇന്ന് എന്താ സ്പെഷ്യൽ ഉണ്ടാക്കിന്നെ
ഫീസ്
ഹലോ
ബസിന്റെ ഫീസ് മാത്രം യടി ഇന്നലെ ബിരിയാണിയ
ആ ഇന്ന് വേറെൊ ഒന്നും ഉണ്ടാക്കില
ഇല്ല ഇന്നലെ വെച്ച ബിരിയാണിയ തോനെ വാ ആടി തോന്ന ബാക്കിന്ന് പിന്നെബീഫ് ബീഫ് ഉണ്ടാക്കി പള്ളിക്കന്ന് പള്ളിക്കന്ന്
ഏ ആ പള്ളിക്കന്ന് കിട്ടിയില്ലെ ആ പ ള്ളി ക്കന്ന് കിട്ടും ഞാന്ന് ഇന്നേ കുമ്പളങ്ങ കറി വേവ് ആ കുമ്പളങ്ങ കറിയും വെറുംചോറും പിന്നെ പപ്പടും ബീഫ് ബീഫ് വരട്ടിയത് ഇന്നലെ ഞങ്ങളെ ഇന്നലങ്ങളും മന്തി മന്തി ഉണ്ടാക്കിണ്ട് ആ മന്തി കുറച്ച് ബാലൻസ് ഉണ്ടായിന് പക്ഷെ ഞാൻ എടുത്തില്ല ആ മന്തി ഉണ്ടാക്കികോഡ ആ ഏ അത് ഇന്ന് കുമ്പളങ്ങക്കറും ചോറൊക്കെ തിന്നാനോരു പൂതി
ആയ് ശരി
അപ്പ അങ്ങന കുമ്പളങ്ങ കറിയും ചോറൊക്കെ തിന്നു ഞാൻ ഇന്റെ വീട്ടക്ക് പോന്നു
ഉം അപ്പൊ ഒന്നാം പെരുന്നാൾ
വീട്ടക്ക് ഞാന് ഒന്നാ പരുന്നാള് ഞാൻ എന്റെ വീട്ടിലേ അതായത് നമ്മൾ നിക്കുന്ന താമസിക്കുന്ന വീട്ടിൽ തന്നെ പിന്നെ അന്ന് ഞങ്ങള് തറവാട്ട് ട്ടക്ക് പോയി പിന്നെ മൂ മൂത്തച്ഛന്റെ വീട്ടക്ക് പോയി രണ്ട് മൂത്തചന്റ വീട്ടി പോയി പിന്നെ ഇൻ്റെ വീട്ടിലക്ക് പോയി അങ്ങനെ എല്ലാവർത്തും കറങ്ങിക്കാണ്ട് പോന്നു
പിന്നെ ഇന്നിപ്പോ എന്റെ കുട്ടിക്ക് മ മറ്റേ ഇത് വാങ്ങിനും പടക്കും ആ പടക്കോം പൂത്തിരിയും അത് സംഭവങ്ങളൊക്കെ വാങ്ങിനി അപ്പോ ഓനിക്ക് ഇങ്ങട്ട് വരണം നിർബന്ധം രാവിലെ സുബൈക്ക് പറയൽ തുടങ്ങി മയം എപ്പള പോവാ എപ്പള പോവാ ന്ന് വെച്ചുക്കണ്ടേ
ഇവിടെ കുട്ടികളുണ്ട
ഓനെ പള്ളി ഇവിടെ അനിയത്തിയും കുട്ടികളും വന്നക്കണു എന്നിട്ട് ഒക്കെ വങ്ങിട്ടോ പടക്കും മറ്റേ പൂത്തിരിയും മേശ പ്പൂത്തിരിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിനി അപ്പോം ഞങ്ങൾ രാത്രി ഇവർക്ക നമ്മള എടുത്തുവെച്ചിനു കുറച്ച് എന്നിട്ട് പിന്നെ ഉച്ചക്ക ഞങ്ങ പോന്നു ഇ രാത്രി പോ ഇപ്പൊ പോശ പുത്തിരിയും മറ്റേ സ്കൈ ഷൂട്ടും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ
ഇവിടെ ഇന്നലെ പൊട്ടിച്ചു ഇന്നിപ്പോ ഇന്നല പൊ പൊട്ടിച്ച ഇവിടെയൊക്കെ ഇന്ന് പൊട്ടിക്കാൻ കുറച്ചേക്കൂടെ ഇണ്ട് അപ്പൊ ഇന്ന് ഇവ വിടെ ഞങ്ങള് അടുത്ത കുടുംബമൊന്നുല്ല വിട്ടുള്ള കുടുംബണ അതിൽ ആ ഒരാള് മരിച്ചിരിക്കണേ രാവിലെ അപ്പൊ ഇന്നേ അതിന്റെഷം പിന്നെ പൊട്ടിക്കാനായി
ആ അങ്ങനെ ആകുമ്പോ നമ്മക്കൊരു
ഉം എടുത്തല്ല പെര കൊറേ വിട്ടാണ് അവരെ മോനാണ് അപ്പൊ അത് കൊറ വിട്ട ഇവിടെയൊന്നുല്ല കൊറ പോണം അപ്പൊ അവർക്ക് പൊട്ടിക്കാണ്ട പൊട്ടിക്കണ്ടാനു പോട്ടിച്ചിട്ടില്ല
ഉം
പിന്നെ വേറെന്താ
എന്നിട്ട്
ഇപ്രാവശ്യം പെരുന്നാൾക്ക് എവിടേക്കും പോയിട്ടില്ല അതെ മോ പിന്നെ ന്റെ മോള സൈക്കിളട്ടിയതാണ് മിഞ്ഞന്ന് ഓ അടത്തു പൊയ്ക്കണ്ടേ സൈക്കിൾ ചവിട്ടിയതാണ് അപ്പൊ സൈക്കിളുമെന്ന് വീണിട്ട് കൈയ്യ്
ആയി എന്ത് കൈന് എന്ത്‌ പറ്റി
കൈ വീണെയിക് കൈ നെലത്ത് വെച്ച് അടിച്ചേണാലോ- അപ്പൊ മുറിയിക്കണ്- മ ചതവും കാര്യമൊന്നുമില്ല പക്ഷെ മുറി ആയിട്ട് നാല് തുന്നുണ്ട്-
അതാ അപ്പൊ എവിടെ തട്ടിയത്ത് ഇത് -
നെലത്ത് വെച്ച അടിച്ചാണെന്നാ പറഞ്ഞത് അവള് അങ്ങനെ നീള ത്തില്മുറി ഉണ്ടായിക്കണത് അപ്പൊ നാല് തുന്നുണ്ട് കെട്ടി ഇന്ന് പോയി കെ ട്ടിവന്ന്- ഒന്ന് കൈമേ നീര് ഇണ്ടായിന്ന് പറ പാടിമ അപ്പൊ ഓര്- കൗത്ത്ക്ക് കുടിച്ച് കെട്ടാൻ പറഞ്ഞു-
ഇപ്പൊ കൈ മുറി അയിനങ്ങനെ കേട്ടാ പറയോ-
ആ മുറിയായിട്ട പിന്നെ ഉം അതൊന്നുംല്ലൃ പക് കൈക്ക് പൊറടിക്ക് നീര് വരണണ്ട്- മുറിണ്ടായി- പിന്നെ എന്താവോ എക്സറേ ഒക്കെ എടുത്തക്കണ് എല്ലടി കൈയിന്റെ ഏഹ് നെരിയാണില്ലെ നെരിയാണിന്റെ മേ നെരിയാണിന്റെ മേലെ-
കാലിന്റെ ആഹ് ആഹ്
ഇന്റെ
ആ കയയിൻറെ മേലെ നമ്മള മണിക്കണ്ണ്ട മണിക്കണ്ടത്തിന്റെ അവിടെ ആഹ് അവിടല്ലേ ആഹ് കല്ലമ്മെ കുത്തിട്ടുണ്ടാവൂലേ ആഹ് നാല് സ്റ്റിച്ച് ഒക്കെ ഇടണ എന്നുണ്ടെങ്കിലേ അല്ലെ നാല് സ്റ്റിച്ച് കെടണ എന്നുണ്ടെങ്കിൽ അത്യാവശ്യം മുറിയായിട്ട് ഉണ്ടാവും
ആഹ് നാല് സ്റ്റിച്ചണ്ട് ആഹ് ഇപ്പൊ ഞാൻ പെട്ടന്ന് ആ ഇപ്പം ഡ്രസ്സ് ചെയ്യാൻ പോയിരുന്നു അ നോക്ക്പോ വാട്ടം ഇണ്ട് മുറിയൊന്നും കാണന്റെ തുന്നേെ കാണണള്ളൂ പക്ഷെ തുന്ന് അതോണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും നീ മറ്റന്നാ പോയിട്ട്
പിന്നെ അതെടി ഇനിയിപ്പോ രണ്ടു ദിവസം കഴിഞ്ഞ സ്കൂൾ തുറന്നീല്ലേ
എന്നാ സ്കൂള് തുറക്കണ് അഞ്ചാംതിക്കന്ന് നീട്ടിക്ക്ണോ
അതൊന്നും പറഞ് കോട്ടില്ല ഞാൻ ഒന്നാതി തന്നെ കേട്ടോളു
ഏന്ന് ഞാാന് യൂട്യൂബിൽ കണ്ട് അഞ്ചാറ്റക്കൊക്കെ നീി കെട്ടീക്കണ എന്നുള്ള ഇത്
അങ്ങനെയല്ല യൂട്യൂബ് ഒും നമുക്ക് വിശ്വസിക്കാം ൻ പറ്റ അത് ഈ ബ്ലോഗർമാര് എന്തും വടച്ചൂടും പോലെ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂില്ല ഒന്ന് വിശ്വസിക്ക ഇ മറ്റത ഞ കടികളുള്ളതോ ആന ിക്കരവറി അങ്ങനെ അങ്ങനെ വെച്ചാല് റീച്ച് കൂട്ട
ഉം എല്ലാവരും കാണാൻ ഞമ്മള ഉണ്ടല്ലോന്നറിയാം
ഉം കുട്ടികളൊക്കെ എപ്ലൈയിലൊക്കെ മറ്റേ ഷോർട്സും കാര്യങ്ങളൊക്കെ എപ്ലൈയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണുന്നല്ലാതെ കുട്ടികൾക്ക്െ ഫോണും കൊടുക്കല കേട്ടോ എന്റെ കുട്ടികൾകൊക്കെ പിന്നെ ടിവി ഇണ്ട് ടിവി ഓൾ ടിവി കാണാ ഞാന് പിന്നെ ഫേസ്ബുക്കാ ആഹ ഫേസ്ബുക്ക് പിന്നെ അങ്ങനത്തെ അല്ലാതെ എനിക്ക് യൂട്യൂബ് ഇഷ്ടം യൂട്യൂബ് കാണും എന്നച്ചാല് എന്തെങ്കിലും വെറെറ്റി സാധനങ്ങൾ ഉണ്ടാക്കാനൊക്കെ വൈകുന്നേരത്തെ കടി ഉണ്ടാക്കാാന് അല്ലെങ്കിൽ ഫുഡ് കഴിഞ്ഞ
ഉം ഉം ഇത് എത്ര മിനിറ്റായിടി നോക്ക എത്ര മിനിറ്റായിന്ന്
ആ ആയിട്ടില്ല അതന്നെ ഇതിന്റെ അടി കൂടി പറയാൻ പാടില്ല സമയമായി ആ നമ്മള സമയത്തിന്റെറെ കാര്യോ അല്ലെങ്കിൽ എന്താ എവിടുന്ന അങ്ങനെന്തോ അങ്ങനൊന്നും
ഉം അതൊന്നും പറയാൻ പാടില്ല സമയം പറയാൻ പാടില്ല
സമയം പറയാൻ പാടില്ല സമയ സമയം നമ്മളെ ഈ ഓഡിയോ ക്ലിപ്പിലൊന്നും സമയം വരാൻ പാടില്ല അങ്ങനത്തെ കുറെേ ഇണ്ട് എല്ലാ കാര്യത്തിനും എല്ലാതും ഉണ്ടാവും ആ പിന്നെ എ പിന്നെന്താ സ്പെഷ്യലായിട്ട് ന്തെങ്കിലും
വേറെ അങ്ങനെ പോണ്
മ്മ് ഇന്ന് മഴ തീരെ പോയ്‌ ഇലാ ഇവിടെങ്ങ നല്ല ഇവടെ കാർമികങ് ക്കക്കെ കൂടി വന്ന് ഒന്നിന് പെയ്യും ആ
അതന്നയാണ് നീ ടെ മഴ ഉണ്ടെന്ന താഴത്ത് കിത് ലിയ അവ് മുറ്റത്ത് ആ മുറ്റങ്ങട്ട് ചളിയാക്കി മുറ്റം മണ്ണിട്ട് ഇതാക്കി തർനെ മുറ്റത്ത്ങ്ങട്ട് ചാളിയായ് ത്ത് ആ ചളിങ്ങട്ട് ചളി ആക്കാ നിക്കും ചാറിങ്ങാണ്ട് എന്നാ പിന്നെഒന്ന് കുത്തി വിളിച്ചാണ്ട് വന്ന്ട്ന്നുണ്ടങ്കില് വൃത്തിയരുന്നു അതല്ല
ആ ആ എന്നാ എന്നാ
ആ ന്നായിക്കോട്ട